ഹലോ.
അലോ.
ആ കേക്കുന്നില്ലേ.
ആ കേൾക്കണ് എന്താ വിശേഷോ?
നല്ല വിശേഷ അങ്ങനെ പോണ് ചായൊക്കെ കുടിച്ചോ?
അതെ ചായടിച്ച
ആ ഞാൻ ചായട്ച്ച് ആ കുട്ച്ച്.
മ് എന്താ കടി?
ഏ ഇന്ന് എന്താ അവല്കൊഴച്ചു.
അവ്ൽല്ലേ ഹ് ആഹ്
ഇന്ന്ന്താറീലന്ന് മൻ മറ്റേ മക്കക്കെന്നും വൈകുന്നേരം ചോറ് വാരി കൊട്ക്കല.
ആ.
ഇന്ന്പ്പോ എന്താ ന്നങ്ങക്ക് രാത്രിന്നൊരു കല്യാണ ഇണ്ട്.
ആ.
അപ്പോകല്യാണത്തിന് പോവും ചോറ് തിന്നണങ്കി അപ്പോല്. എന്താ ചോറ് തിന്നാ പിന്നെ രാത്രിതിന്നൂല. അപ്പൊ ഞാൻ എന്തെയ് ത് വെല്ല അവല് കൊഴ്ച്ചോട്ത്ത് കെർച്ച് തിന്ന്ട്ടൊള്ളൂ ഇനി ഇപ്പം രാത്രി കല്ല്യാണത്തിന് പോവുമ്പോ അവ്ട്ന്ന്ചോറോട് പിന്നെ ഓലെ വെർതെ കൊണ്ട് പോയാലും തിന്നൂലേ. എങ്ങനെ?
ഉച്ചക്കെന്തെര്ന്നു ഫുഡ്?
ഉച്ചക്ക് എന്താ വെണ്ടക്ക തേങ്ങരച്ച കറി.
ആ.
പിന്നെ ബത്തല് പൊര്ച്ചതെന്നു ബത്തല്ല് പൊരിച്ച് ഇൻക്ക് ഇഷ്ടല്ല അപ്പൊ ഞാൻ കോഴിണ്ടായിനു കുട്ടിയാക്ക് സ് ഓ കൊടുക്കതെക്കാവേണ്ടി ഞാൻ കൊറച്ചേരം മോളഗേച്ചക്കല.
മോളഗേച്ച് ഫ്രിഡ്ജ്ക്ക് വെക്കല.
ആഹ
ഉം അപ്പൊ അത്ണ്ടായിരുന്നു
അതിന്ന് പൊരിച്ചുണ്ടാക്കുലെ ഉം അതും വെണ്ടക്കൊക്കെ നല്ല ടെസ്റ്റാ ചിക്കൻ പൊരിച്ചതും
ആഹ് വെണ്ടക്ക ആഹ ഇന്നിപ്പോ ഈ പറഞ്ഞ മരിക്കന്നെ നമ്മക്ക് ഒരു ദിവസം പരിപാടി ഉണ്ടായ പിന്നെ രാത്രിത്തേക്ക് ഒപ്പിച്ചലേക്കാരല്ലോ
അതെന്നെ ആഹ്. എങ്ങനെ പ്പുസ് അവര് പോവുമ്പൾതിനൊക്കെക്കെ റെഡിയാക്കോ?
ഏഹ്, ഏ പണിയെല്ലം കയ്യൂലാ ചോർ ത് മാത്രേ ആവൊള്ളൂ. പിന്നെ ഓൽക്ക് മുട്ടൊര്ച്ചതോ അത്പോലെ കോയൊര്ച്ചതോ അല്ലെങ്കില് ബീറ്റ്റൂട്ട് പ്പേരി അങ്ങനെ ന്തെലൊക്കെ എന്തെങ്കിലൊക്കെ ആവൊള്ളൂ.
ആഹ്, സ്കൂൾല് ഫുഡില്ല്യ ല്ലെ? സ്കൂൾല് സ്കൂൾല് ഫുഡില്ല്യ ല്ലെ?
കൂളിൽ ഫുഡ് ഇല്ല്യ. ഫുഡ് ണ്ട് ഞാ അവ്ടെ ഫീസൊട്ത്ത്ട്ട് ഫുഡ് കൊട്ക്കും. താണ്. അഹ് അഹ് അപ്പൊ പിന്നെ രണ്ടാക്കായപ്പൊ പിന്നെ ഞാ
ഉ ഇവിടെ മക്കൾക്കും അങ്ങനെ തന്നെയ സ്കു സ്കൂളില് പൈസ കൊടുത്തിട്ട് കിട്ടുവുള്ളൂ
ആഹ്, ആഹ് അപ്പൊപിന്നെ രണ്ടാക്കു ആയപ്പോ പിന്നെ ഞാനെ അങ്ങനെ ചെയ്ത്. ആഹ്, വീട്ടിന്നെന്നെ കൊടുത്തയക്കായാര്ച്ച്.
ആഹ്.
വേറെന്തെക്കെന്നട്ട്?
പിന്നെന്നെന്താ ചായെടെ കട്യൊക്കെണ്ടാക്കി കാൽത്ത്.
ഏഹ്, ഇന്ന് രാവിലെ എന്താ നെയ്റോസ്റ്റ്.
ആഹ്.
ഇഡ്ലി മാവ്ണ്ടായിരുന്നൂ അപ്പൊ ഇഡ് ഒരീസം ഇഡ്ലി ആണെങ്കിൽ പിറ്റേന്ന് നെയ്റോസ്താവും.
ളങ്ങനെന്നെ ചെയ കൂടുതലരച്ചക്കും ന്നട്ടൊരുസം ദോഷ ആഹ് ഒരുസം ഇഡ്ലിണ്ടാക്കും ആഹ്
ഉം.
അങ്ങനെ ചെയ്യും. ചെല അപ്പൊ എ ഒര് ഉച്ച ഉച്ചര്ഞ്ഞിട്ട് വര് വരുമ്പോൾ ചൂടൊട്ക്കനെ അതെന്നെ ണ്ടാക്കി കൊടുക്കും അ
ആഹ്, ആഹ്, ആഹ്, അപ്പഷ്ടണ്ടാവും. കറിം ബാക്കിണ്ടെങ്കില് കൊട്ക്കാലോ. കൊഴപല്യാലോ ആഹ്.
ഉം.
വേറെന്തൊക്കെ അവ്ടെ മക്കളൊക്കെ സ്കൂൾട്ടന്നോ? ആഹ് ആഹ്.
ഉം.
എത്രണിക്കാ മക്കളൊക്കെ വെര്ല്?
ഒ ഒരാ അ് ഒരാള് വെര രണ്ടാളും നാല് നാലരാവുമ്പോൾത്തിന് വെരും. മോന്പ്പൊ കൊറേ ദിവ്സായിട്ട് കേമ്പ് ആഹ് കേമ്പ്ള്ള കാര്നം ഉം, നേരം വൈറ്റ വെര്ല്. ഇപ്പൊ ഇന്ന് മഴായ കാരണം ന്ന് മഴ ന്ന് ഇന്നലെ തൊടങ്ങിയില്ലല്ലേ മഴ. ഇന്ന് തീരെ തേർന്നിട്ട്ല്ല്യല്ലോ.
ആഹ് ആഹ് ഹാ അതന്നെ നല്ല മയ വെർതെങ്ങനെ ചീഞ്ഞോണ്ട് രാത്രി പെരിപാടിണ്ട്. ബൈക്ക്മ്മലാ പോണത്. എങ്ങനെ പോവ ഒരൈഡില്ല.
ആഹ്, ഇറ്ട്ടായിട്ടാനിക്ക്ണത് ഇപ്പഴും.
ആഹ്, ഇപ്പളും.
ഉം. അപ്പൊ ഇന്ന് ക്യാമ്പില്ലെത്രേ അപ്പൊന്ന് നേര്ത്തെ വന്ന്.
ആഹ്, മഗ്‌രിബ് കയ്ഞ്ഞിട്ടൊക്കെയ് മഗ്‌രിബ് കയ്ഞ്ഞിട്ട് കണ്ട് എന്താ മയ ചോർന്ന്ട്ട് ആഹ് കൊറ്ച്ച് പോവാനൊള്ളൂ. അയിന് മാത്രൊന്നും പോവാനില്ല ത്തിരി പോവാനൊള്ളൂ
ആഹ്.
ഓഹ്, പിന്നെ മയാണ്ട്ചോർന്നാ വേം പെട്ടന്നങ്ങട്ട് അ് അ് പോയാലവടെ എത്തി കിട്ട്യാല് പിന്നെത്പോലെ മയ ചോർന്നതാക്കംപോലെങ്ങനെ പോന്നാ മതി. ന്ന മഴൊന്ന് ചോർന്ന്ട്ടണ്ടേ. അതാണ് പ്രശ്നേ, ഇപ്പൊന്ന് ചോർന്ന്ണ്. ആഹ് ന്ന് തലേസ് അഅ് ഞങ്ങക്ക് നാളെ വേറെ രണ്ട് കല്ല്യാണണ്ട്.
ആഹ്,
അപ്പം ഏന്തന്ന്അപ്പം മു അപ്പൊതും കൂടി കൂട്ടി ആയി തുംകൂടി കൂട്ടിട്ട് മൂന്ന് കല്ല്യാണാണ്. അപ്പോ നാളെ ടോട്ടല് മൂന്ന് കല്ല്യാണണ്ട്. അപ്പൊ ഇതൊരു റിലേറ്റീവാണ്. ആഹ് അപ്പൊ പിന്നെ ന്ന്പ്പോ ഇതിനെ മാത്രപ്പന്ന് തലേന്ന് പോയി പോരാൻ കൈയൊള്ളു തൊട്ടട്ത്തു ആണ്. ത് ന്റെ റിലേറ്റീവ് ആണ് പിന്നെ ഹസ്ബന്റി ന്റെ വീടിന്റെ അടുത്തു ആണത് ഉമ് അപ്പൊ എന്താ അങ്ങനെ ഇഞ്ഞ് പോയില്ലെങ്കിലും ഒല്ക്ക് ഭയങ്കര ഇതാവും നാളൊണെങ്കിൽ ഹസ്ബന്റിന്റെ പ്പാന്റെ രണ്ട് ചങ്ങായിമാരെ മക്കളെ കെട്ട് ട്ടിക്ക്ണ കല്യാണം അപ്പ അതിന് രണ്ടിനും മുഖം കാണിച്ച് പോരും വാണം
ഓഹ്
അപ്പൊ പിന്നെ പോകൽ നിർബന്താണ് മൂന്ന് കല്യാണത്തിനും
ആഹ് അപ്പൊ പിന്നെ ഇന്ന് പോയിട്ട് പോരാലോ ഉമ് ഉമ്
നാളത്തേന് പിന്നെ അങ്ങനെ പോവാ
മഴത്രി മഴെ പുതിയതൊക്കെ ഇട്ടിട്ട് പോകുമ്പോഴാണ് എടങ്ങേറ് വന്ന് മാറ്റിട്ടരോ ഉമ് ആഹ് ഗതായിട്ട് കരിമ്പ് പിന്നെ ഒന്ന് വയ് കിട്ടില്ലെങ്കിൽ ആ കരിമ്പുള്ള അടി
ആഹ് മൊത്തമാ കേടരും പുതിയ ഡ്രെസ്സ ആകുമ്പം നമുക്കാണെങ്കിൽ ഇപ്പം പയ ഡ്രസ്സ ക്കിട്ടൊക്കെ പോകാൻ പറ്റില്ലല്ലോ കല്യാണത്തിന് പോകുമ്പോൾ ആഹ് നല്ല ഡ്രസ്സ് ഇട്ട് പോകേണ്ട കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അതാണ് പ്രശ്നം
ഓഹ്
എന്താ ചെയ്യെണ്ട അറിയില്ല ങ്ങൾ പറഞ്ഞാരിക്കന്നെ ഡ്രസ്സൊക്കെ എരപ്പാവും ആകെ
ആഹ് കൊളാവേ അത് മഴക്കാലത്ത ആകുമ്പോ അതാ ബുദ്ധിമുട്ട് നമ്മള് വണ്ടിയിലൊക്കെ പോയിട്ട്
ഞാൻ അല്ലെങ്കിലും ഈ ഞാ മയക്കാലായി രണ്ടുസം കുടുംബള അലക്കല് ഇത്ന്നെ ഓരോ ദിവസ അലക്കുമ്പോള് ഇത് തോരട്ടങ്ങനെ ങ്ങനെ കൂടല്ലേ അപ്പൊ രണ്ടു ദിവസം കൂടുമ്പോ പിന്നാക്ക അയല് മൊത്തം നെറഞ്ഞ്ക്കണ് മോള് കൊണ്ട ഇടല് ഞ്ഞിപ്പം അയ്ല്മ സ്ഥലല്ല
അതാച്ചാല് ഇപ്പയ് ശരിക്കും ഒണങ്ങുണുല്ല മഴ ഇങ്ങനെ നിക്ക്ണ കാരണം മക്കെ ഇങ്ങനെ കീളർത്തിട്ടാണ് തിസ് ഒണങ്ങുണുല്ല വാഷി മിഷീൻ ഉണക്കിട്ടാലും ഒരു ക്
ആഹ് ഒരുര് എന്താന്ന് പൂല്ണ്ടാവും ങ്ങനെ
ചൂട്ണ്ടായിട്ട് വാണം ഇങ്ങള പോലെല്
ആ ഒണുങ്ങളല്ല ല്ലോ നമ്മളാ ചൂടത്ത് വെയിലത്ത് എട്തക്കണ ആ ഒരു സുഖം എന്തായാലും കിട്ടൂലല്ലോ
അതന്നെ ഇത് പ്പോ മക്കളെ ഡസ്സും എല്ലാ ഡസ്സും കൂടെ ആമ്പോ ന
ആഹ് യൂണിഫോമൊക്കെയാണ് ഭയങ്കര ടാസ്കെ അതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ട് തില്ലങ്കിൽ ഭയങ്കര ദാ ഞാന് തിങ്കളാഴ്ചത്തേക്കും ചൊവ്വാത്തേക്കും നു തനെ മൂന്ന് ദിവസത്തി ഒന്നിചാണ്ട് ഇസ്തിരിട്ട് വക്കലാ വെള്ളിയഴ്ചാണ്ട അലക്കിട്ടാണ്ട് അന ഇനി ഇപ്പ രണ്ടിസം സ്കൂള് ല്ല
മിഷീനിലൊന്ന് ഒണക്കിയിട്ട് നമുക്ക് ടക്കണ ഫാനിൻന്റെ ചുവട്ടില് കസാലീല്ൽ വിരിച്ച്ടുവാ പ്പോ നേരെ വളക്കുമ്പോത്തി ഒന്ന് ഒണങ്ങിയ പോലാവും അങ്ങനെ ചെയ്യൂ
ആ അങ്ങനൊക്കെ ചെയ്യേണ്ടരു മഴക്കാലൊക്കെ ആകുമ്പോ അവിടെങ്ങനെ വെള്ളം കേറോ മഴക്
ഇവിടെ വെള്ളം ഞങ്ങള് ഞങ്ങക്കൊ റക്കാണ് ഞങ്ങള് കുറച്ച് കെറ്റതാ ഞങ്ങളെ എർക്ക്ലുള്ള ഭാഗത്തൊക്കെ വെള്ളം കേറീട്ട് നല്ലവ് തായാല് ആൾക്കാരൊക്കെ അവിടുന്ന് ഒഴിവേറെ വീട്ടി പോവും അവരുടെ കുടുംബക്കാരോടുക്ക് പോവും
വേറെ മലോ കുന്നോ അങ്ങനൊന്നും ഇല്ലല്ലോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ ആഹ് ആഹ്
തോ ഇതില്ല തോടില്ല പാടം
അതിന് മാലിന്യ മായയും കുന്നൊന്നും കൊറേയൊന്നും വാണ്ട ഇപ്പ അന്നപ്പ അവിടെ ഉണ്ടായിന്ന അത്ര വല്ല്യ മല ഒന്നു ഇല്ല ല്ലോ ഇത് എവിടുന്നു ഒലിച്ചുണ്ട് വന്നൊരു ഗ്രാമം മൊത്തം പോയതല്ലേ വയനാടൊക്കെ ആഹ് ആഹ് അതഞ്ഞൽ ഇപ്പോ അവർ ആ മലന്റെ ചോട്ടിലോ അങ്ങനെ ഒന്നും അല്ലല്ലോ വലിയൊരു മാലണ്ട് വന്നിട്ട് ഒരു ഒരു പ്രദേശം മൊത്തം അങ്ങോട്ട് കൊണ്ടായതല്ലേ ആഹ് ഇത് വന്നതല്ലേ അതാ പറഞ്ഞത് ഞമ്മക്ക് വിധി എടു ത്ത നമുക്ക് പോണ്ടിരും
അതന്നെ എത്രയോ വീടുകൾ പോയി പള്ളി പോയി ഉം ഇപ്പൊ ഇന്നൾ ആ പള്ളിനെ ക പറ്റിയിട്ട് കാണിച്ചിരിന്ന് ആഹ് പള്ളിയെ
നമുക്കെരിതല്ലേ അപ്പനോടു പറഞ്ഞു ആഹ് ഔ എന്റെ അമ്മ ആഹ് ഓരോ കഷ്ണങ്ങൾ അവിടും ഇവിടുന്നും കിട്ടിയതൊക്കെ ഓ
എന്താ ചെയ്യല്ലേ എല്ല ഉ അവരിപ്പോഴും ചിലർ ജീവിച്ചിരിക്കണ്ട് ചിലോരെ ഇതേപോലെ വീടൊന്നും ഇല്ലാണ്ട് പാവങ്ങൾ ഇപ്പോഴും അവിടെ അങ്ങനെ കഴിയുണ്ട്
ഇപ്പൊ പിന്നെ ലീഗാർ മറ്റേ ഇതൊക്കെ ഉണ്ടാക്കില്ലേ
കൊറേ വീ
ആ കൊറെ വീടുണ്ടാക്കി കൊടുത്തില്ലേ പക്ഷെ ഞാൻ പറയാ ഏത് ഉണ്ടാക്കി കൊടുത്താലും ഒല്ക്ക് ഇപ്പോ ആ ആ ഒരു ശു ഓക്കെ ആ അതല്ലാണ്ട് ഗൾഫിൽ അയിന ആൾക്കാര് തിരിച്ച് വന്നപ്പോ കുടുംബം മൊത്തം പോയി
പോയേക്കാ
ഒരഅവസ്ഥ എത്ര നാട്ടിലുള്ളവക്കല്ല ഇപ്പ അത് അറിയാത്തത് അവിടെ അയക്കാണ്ട് ഉണ്ടല്ലോ ഓ അതൊക്കെ ഒരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്
അതിനിടേൽ ചിലർ വിരുന്ന് പോയിട്ട് വന്ന് തിരിച്ച് വരുമ്പോ വീട് ഇല്ല നമ്മളിപ്പോ ഒന്ന് പോയിട്ട് വേഗം വരാജ് മറ്റ എല്ലാ സാധനങ്ങളും ഇപ്പ നമ്മടെ വീടിന്റെ ഉളളിലല്ലെ ഉണ്ടാവുക
ആഹ് ഉണ്ടാവ
അങ്ങനൊയിട്ടും
എന്തെല്ലാം
എന്തായാലും ഒരു വലിയൊരു വിഷമുള്ള ഒരു ഇത് തന്നെ അത്
ആഹ് ആഹ് അതെന്നെ ഈ പറഞ്ഞത് ഈ എന്താ പറയാ മയനയാണ് നമ്മൾ ഈ വെയിനിക്കാളും കൂടുതലും പേടിക്കേണ്ട വെള്ളത്തിന് മയനല്ല വെള്ള ത്തിനെ ഈ വെള്ളത്തിന് ഭയങ്കര ആ ഫാനിട്ടയിരിക്ക ആ ഈ വെള്ളം ഒന്നായിട്ടാണ് വന്ന നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയൂല്ല അതല്ല പറഞ്ഞത് ഈ വേറെ ഒന്നേകാല്‍ ശക്തി ത്തി വെള്ളത്തിനാണ് ഉള്ളതെന്ന് പറയന്നത് അതുകൊണ്ടാണ്
കുടിവെള്ളം നമ്മക്ക് ഇല്ലാണ്ടായാല് വെള്ളത്തിന്റെ ടാങ്കി വരും വെള്ളായിട്ടു ള്ളേടുത്തുന്ന് ഓ
വേനൽ കാലത്ത് വെള്ള കുറവുണ്ടാ
ഇവിടെ അറ്റ വേനലായിട്ടക്കി ഞങ്ങള്‍ അപ്പുറത്ത് ഞങ്ങള് മു ത്തപ്പാ എന്റെ വീട് ഉണ്ട് അവർക്കൊക്കെ വെള്ളം ഇല്ലാണ്ടാവും അപ്പ കാരണം കുടിവെള്ളം വരും അപ്പൊ അവർക്ക് എടുക്കും
കാല സമയത്ത് വെള്ളം കയറും ചെയ്യും വേനൽ സമയത്ത് വെള്ളം ഇല്ലല്ലേ
ഉം ഞങ്ങൾക്ക് ഇതുവരെ അവനത്തെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല കേട്ടോ വെള്ളില്ലാത്ത ബുദ്ധിമുട്ട് എന്താച്ചിട്ട് ഞങ്ങളെ ഗിണറ്റില് അറ്റ വേനൽക്കും ഒരു റിങ്ങും അര ഒന്നര റിംങ്ങൊക്കെ വെള്ളം ഉണ്ടാവും അയ് ഞങ്ങക്ക് ഉപയോഗിക്കാനുള്ള കിട്ടും
ആഹ് അങ്ങനെ ഇണ്ടാ ചിലപ്പോ അങ്ങനെ ഉണ്ടാവും ചില കിണറിന് ഇങ്ങനെ അടു വച്ച് കഴിഞ്ഞാൽ അതുപോലെ പിന്നെ ഇങ്ങനെ ഉണ്ടകും
ത്തപ്പാട വീട്ടിലൊക്കെ അവര് ഏട്ടനും അനിയനും എല്ലാരും കൂടെ ഒരുമിച്ച് താമസി കുമ്പോ വെള്ളം ഉണ്ടാവൂല എന്നി ഞങ്ങളോടുക്ക വര്യ കുളിക്കാനും അലക്കാനും ഒക്കെ
ആഹ് ആഹ് ശരി
പിന്നെ അവടെ വ അവര്ടെ വെള്ളം ചോക്കും
ആഹ് ചോ ചോക്കെ
ആ ചോ ചോന്ന അടിവെള്ളയാല് ഓരില്ലെ അടിൽത്തെ അത് കലങ്ങീട്ട് ന്നട്ട് അവർക്ക് ആഹ് തിരുമ്പാനൊന്നും പറ്റില്ല വെള്ളത്തുണികളൊന്നും തിരുമ്പ ആഹ് അതന്നെ അതന്നെ ആഹ് വെള്ളത്തുണിളൊന്നും തിരുമ്പാൻപറ്റില്ല എന്നിട്ട് ഞങ്ങളോടെ വന്നിട്ട് തിരുമ്പും
അത് ശരി ഓ ആക്കെ ഭയങ്കര ബുദ്ധിമുട്ടാല്ലേ നമ്മക്കിപ്പോ വേറെ എവിടിം പോയി തിരുമ്പണതും നമ്മളെവീ ട്ട്ന്ന് സുഖയിട്ട് തിരുമ്പ്ണതും അത് വേറെ തന്നെയാണ്
ഉം
നമ്മള വീട്ട്ന്നാണ്ട് പൈപ്പ്ഇട്ത്താണ് തിര്മ്പ്ണതും
ആഹ് അത് വെള്ളത്തു തുണിൾ മാത്രം മുക്യച്ചിട്ട് മൂന്നെണ്ണം നാലെണൊക്കായിറ്റ് തിരുമ്പാവരും ഞങ്ങളോട് അങ്ങനെ വരും